ഹലോ ഹലോ
ആ ഹലോ അസ്സലാമു അലൈക്കും ആ കേൾക്കുന്നുണ്ട്
എന്താണ് വിശേഷ
ങ്ങൾ നല്ല വിശേഷം
ചായപരിപാടിയൊക്കെ ഓ ചായ ഒക്കെ കഴിഞ്ഞു അടുത്ത പരിപാടി നോക്കാനുള്ള ഇന്ന് ഒ ടാട മീൻ കറി
ആഹ് ഇവിടെ ഓ ഓട്ടടയും കടലക്കറി
ആഹ് ഇവിടെ മീൻ കറിയോ ചിക്കൻ കറിയോ എന്തേങ്കലുമൊക്കെ വേണം
ആഹ് ആഹ് അതന്നെ ഇപ്പൊ മീന് ഇവിടെ കൊറെ ആയി വാങ്ങിച്ചിട്ട്
നല്ല മത്തിമീൻ കിട്ടി ഇന്നലെ പിന്ന നല്ല വെലയാണ് മുന്നൂറ് രൂപ ക്കേണ് കിലോന്ന്
അള്ളാ
ആഹ് ഇപ്പൊ ഇവിടെ മഴ ആയോണ്ടായിരിക്കും
നൂറ് ആ ഇപ്പൊ ട്രോളിങ്ങ് തുടങ്ങില്ലേ ജൂൺ ജൂലൈ ഒക്കെ നിരോ ധനം അല്ലെ മീൻ പിടിക്കാൻ പോവാൻ പറ്റുല്ലാ കടലിൽ ക്കെ അതൊണ്ടാവും കൊറേ ആയനി വാങ്ങീട്ട് അപ്പൊ കണ്ടപ്പോ വാങ്ങിയതാന്ന് പറഞ്ഞു കൂട്ടാന്
ആഹ് മീന്ണ്ടായാ പിന്നൊരു
ഉം ഉം എന്തായാ കുറെേ ദിവസം കൂട്ടാതെ കൂട്ടുമ്പോം നല്ല രസാണല്ലോ
ആഹ്
ഉം എന്താ പിന്നെ അടുത്ത പരിപാടി നോക്കാനായില്ലേ
ഉം ഞങ്ങ ഇനിപ്പോ ചോറടുപ്പത്തി ഇട്ട്ണ്
ഉം ഇനിയിപ്പോ അടുത്ത അല്ലാ ഇന്നിപ്പോ സ്കൂളോ മദ്രാസോ ഒന്നും ഇല്ലല്ലോല്ലേ
ഉള്ളൊയ്വായോണ്ട് പണി തീരൂല മറ്റേ ഓല് പോയാല് വേങ്ങട്ട്
ആഹ് സുഖാണ് ആഹ് പിന്നെ ഉം ആഹ് ഇന്നപ്പോ ഇവിടെണ്ട് ട്ടേലും വിരുന്ന് പോവാ ർഞ്ഞടുക്ക്ണ്
ദിവസൊഴിവ്ണ്ടായ അപ്പൊ
നാളെന്താ മുഅല്ലിം ഡേ എന്തോ ആണല്ലോ ഉം നാളെ മുഅല്ലിം ഡേ ആണ് പോവണം പക്ഷെ നിർബന്ധല്ലല്ലോ
ആഹ് ഇവിടെ ഒഴിവൊന്നും പറഞ്ഞ് കേട്ടില്ല ഞ്ഞ്റിയില്ല
ഉ നാല മിമടാണച്ചവി അ എന്നാ കഴിച്ച അറിയുന്നട്ടോ അപ്പ ചെല ചേലോൽ നീട്ടിയക്കെലുണ്ട് മൊത്തത്തില ആണ് ണ്ടാവല്ല് പക്ഷെ ചില മദ്രാസിലൊക്കെ ഉസ്താദ്മാർക് എന്തെങ്കിലും ഉണ്ടായിട്ടോ ചിലരൊക്കെ അടുത്ത ആറാഴ്ചക്കൊക്കെ വെക്കലുണ്ട്
ആഹ അങ്ങനെ ആ ശ ആഹ ആ ശരി ഓര് ഉണ്ടെങ്കി വാട്സആപ്പ് ക്കും അങ്ങനെ
ആഹ ഇവിടെ മ മോള് വന്നപ്പം പറഞ്ഞ കേട്ടോ നാളെ മോലിട്ടാണ് നാളെ ഇന്നും
പിന്നെ വേറെന്താ
അ
ഹലോ എന്താ അവിടെ മോള് സംസാരിരിക്ക
ആ പിന്നെ കള എന്നാലേ മ മെയക്ക് കളർ വാങ്ങന അപ്പൊ ബുക്ക് കളർ കൊടുക്കണംോ അപ്പം പിന്നെ എന്നന്ന പേജ് വജ വക്ക ഓള ഒന്നായിട്ട് തീർക്കുക കളർ കൊടുത്താണ്ട്
അ ശരി ഏർ അംഗൽവാടിൽ പോയപ്പോ കണ്ടതായിരിക്കൂലേ
ഹലോ
ആഹ ഹലോ എന്താ കേൾക്കണില്ല ഹലോ
എന്താ കേൾ-
ഇങ്ങോട്ട് കേക്കണ്ടല്ലോ കേക്കണില്ലേ ഇപ്പ കേക്കണ്ടോ എ
മഴ ആയതോണ്ട് റെയ്ഞ്ചിനും കുറവുണ്ടാവും
ആ റേഞ്ച് പ്രശ്നങ്ങനമുണ്ടാവമതി അ-
ഉ ഞാൻ പൊറത്തിറങ്ങി നിക്ക ഉള്ളില് റെയ്ഞ്ച് കുറവാന്ന് തോന്നണ് ആഹ് അപ്പൊ കേക്കണ്ട് ഓ വേറെന്താ അപ്പൊ ഓൾക്കേ കളർ വാങ്ങീണന്നലെ പുതിയ കളറ് മേഗ കളർ അപ്പൊ എല്ലാ പേജിലും കളർ കൊടുക്കണം ബുക്ക് നിറയെ
എ എ ഏ
ടീച്ചർ പറഞ്ഞ പേജും പറയാത്ത പേജും ഒക്കെ കൊടുക്കണംന്ന് അതാണോ പറയേ ആ കൊണ്ടന്ന പാടനൊക്കെ നു- നുള്ളിപ്പിച്ചി അതിന്റെ കളർ അന്റെ തൊലിയൊക്കെ കളഞ്ഞ്
ആ ഞാനും കു- മമ്മ അയി മേലെ കളിച്ചോളല്ലോ
അത് കൊണ്ടന്ന് ഇന്നലെ ഇപ്പ ചായ ഒന്നും വേണ്ട ഫുള്ള് അയി മേലെ ആയിന് ഇനി വന്ന പാടേ മറ്റേ വരുമ്പോഴേക്ക് വിഷക്കണ് എന്നൊക്കെ പറഞ്ഞണ്ട് എന്തേലുമൊക്കെ വേണ്ടി ഇന്നലെപ്പ അത് കിട്ടിയ സന്തോഷത്തിേലേ അത് നുള്ളി പറച്ചുണ്ടാ ഒക്കെകഴിഞ്ഞ് ഇപ്പൊ നടു മുറിച്ചണ് ഓരോന്നൊക്കെ
ഓർക്ക് ഇപ്പ അതല്ലേ രസായില്ലേ
കൊണ്ടുവന്ന് കാട്ടി എന്ന് എന്നിട്ട് ഇപ്പം നി ബുക്ക്കിട്ടണം ഇനി ഇപ്പോം ആ ബുക്ക് എടുത്തൊടുത്ത ഒന്നായിട്ട് ഇവിടെയന്നൊന്നും ഇല്ലാണ്ട് കൊടു
പഴയ ബുക്കുകളൊന്നും ഇല്ലേ മുല്ലന്റെ ഒന്നും
ഓക്ക് ഓളത് തന്നെ വേണല്ലോ രണ്ടി കണ്ടുടേനി ആ പോണ്ടി വരും വിചാരിച്ചിട്ട് ഇപ്പൊ താഴെന്നെ പഴയ ബുക്ക്‌ കൊടുത്തിട്ട് അതില് ഒന്നും കളർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവൂലല്ലോ ഇപ്പൊ ഇന്നാള് ഞാന് അതിന്റെ ബുക്കൊക്കെ പൊതിഞ്ഞെടുത്ത് മു മുല്ലേ പൊതിഞ്ഞീനത് അവക്ക് പറ്റിയില്ല അന്നേ പറയണ്ട് മുല്ലപൊ തിയണ്ടാ മുല്ല പൊതിയണ്ടാന്നൊക്കെ
എ എ
ഇന്നലെപ്പ അതൊക്കെ നുള്ളി പറ ഇട്ട് അതെന്നെ പറഞ്ഞയല്ലേ പൊതിയണ്ടാ പറഞ്ഞല്ലോ ഇരഞ്ഞാണ്ട് അത് കയിഞ്ഞ് ഇന്നിപ്പോ പിന്നെ ഞാൻ പേര് എഴുതി എടു പിന്നെ അപ്പൊ അയ്ന്റെ ബേക്ക്ൽ ഓളും എഴുതി വെച്ചനു നെറച്ചു എഴുതി വെച്ചിന്
ആഹ് ഓൽക് കൊറെയൊക്കെ സമയായാലും പൂവൂല ഫോണൊന്നും വല്ലാതെ ചോയ്ക്കുല
ഫോൺ ആഹ് ഫോൺ ഇതാ ഇനിപ്പോ ഇന്ന് മറ്റോൽക്ക് വേണ്ടി വരും അമ്മളെ പണിയൊന്നും നടക്കൂല ആഹ് ഇന്നിപ്പോ അയ്ന് തെറ്റി കുത്തിരക്ക്‌ പറയ്ണ്ട് ഞാൻ പറഞ്ഞ് നീ വൈകുന്നേരം ആവോള സമയണ്ട് ഇപ്പത്തന്നെ വാണോ ഒരിക്ക് ത്രം വരക്കാനും എല്ല ഫോൺ നോക്കിയാണ്ട് സ്വന്തായിട്ട് ഒരു കഴിവുല്ല
ആഹ് അതന്നെ എല്ലോട്ത്തുള്ള പരിപാടിയന്നെ പാട്ട് എയ്താന് ഫോണാങ്ങ ചിത്രം വര ക്കൻ ഫോൺ ന്നിട്ടോ കൊടുത്താല് വേറെ നോക്കലും
ഓ സൊക്കെ തൊടങ്ങീലെ
ഓ അതന്നെപ്പൊ പറഞ്ഞത് ഇന്നിപ്പൊ രണ്ടീസം ഒയിവ് കിട്ട്യല്ലോ എട്ടീസം ഇപ്പൊ വല്യ സുഗൊന്നുല്ല
ഹൈസ്കൂൾ ആണല്ലോെലെ ഒയിവ്ണ്ടാവൂലേ
എയ്താനും വായിക്കാനും ഇഷ്ടംപോലെണ്ട് അകൗടെണ്ട് ശനി ഞായറു എയ്താ ശനി ഞായറു എയ്ത പറഞ്ഞ് ഒഴിവാക്കിട്ടാണ്ട് ഇപ്പൊ ന്ന് നേരം വെള്ത്തപ്പോക്ക് വിരുന്നോണം
ഏഹ് അത് സെരി ഒയിവ് കൊടുക്കാനും
ആഹ് എവ്ടുക്കപ്പല്ലീ ഒരീസം ഈ മഴയത്ത് യെവ്ട്ക്കും പോവാൻ പൂതില്ലല്ലോ പോണം ചെറിയ
ഞങ്ങക്ക് ഒര് കല്യാണം
കല്യാണം ണ്ടാവലെന്നെല്ല എന്നേലും കൊല്ലത്തിലൊക്കെ
ഇവടെ നാളെ കല്യാണണ്ട്.
കല്ല്യാണ ചിലർക്കൊക്കെ എന്നും കല്യാണ
ആ ഞങ്ങക്ക് പിന്നെ ഞങ്ങക്ക് പിന്നെ ഇവടെ ഇവ്ട്ന്ന് കല്യാണം കഴിച്ച് പോയത് പോയ മകളെ കുട്ടീന്റെ കല്യാണം ഞങ്ങളെ അയൽവാസിന്റെ അത് അങ്ങളോടൊക്കെ പറഞ്ഞുക്കുണു.
അയ്യോ അവടെ എങ്ങ കൊറേ ദൂരണ്ടോ?
മറ്റേ കൊണ്ടോട്ടി ഭാ മറ്റേ ഓഡിറ്റോറിയത്ത്ന്നാണ് ആനൂന്റൊക്കെ കല്യാണണ്ടായിനെ
ആഹ് ആഹ് ആഹ് അത് ശരി
വല്യേപരിപാടിയാണ്
നാളെയാ
നാളെയാണ്
ഊം
അപ്പൊ അയിന് പോണം ആഹ് പോവാണ്ട്പ്പ പോകുമ്പോര് രസമാണ്
ഉം എന്തെങ്കിലൊക്കെ പരിപാടി ആയ്ചേലൊക്കെ വാണം മാസത്തിലെങ്കിലും വാണം എങ്ങട്ടെങ്കിലൊക്കൊന്ന് പൊറത്തെറങ്ങി പോവാന് ഇല്ല ഇപ്പ അ സമയായില്ല ഇപ്പൊ ടീസല്ലയിട്ടുള്ളു സ്കൂളൊർന്ന്ട്ട് ഇപ്പൊ
ആഹ് അതന്നെ ഇപ്പൊ ഇതുവരെ വെക്കേഷനല്ലേയ്നു.
ആഹ് ഇതരെ വെക്കേഷനായിട്ട്ങ്ങനെന്നും പോവലും വരലും ഒക്കെ തന്നെയ്ന്നോ ഹൂം ഇന്നെന്താ ഇന്നല്ല കാലാവസ്തല്ലേ വല്ല്യേ മയീല്ല
ഏ ഇന്ന് ബടന്നാ കൊറ് ച്ച് മയ പെയ്ത്പ്പോ
ഇവടെ മയെന്നുല്ല രാവിലേതേപോലെ ഓരോ തുള്ളിങ്ങനെ വര്ന്ന്ണ്ട്
പോവാ ഇന്നലൊക്കെ നല്ല ത് ണ്ടായിരുന്നു ഓലർച്ച പിന്നെ മിനിയാന്നും മിനിയാന്ന് വൈകിട്ട് കൊറ ച്ച് തായേര്ന്നു ആഹ് ഒണങ്ങായിട്ട് അകത്തും ട്ടാലും ഓര് ഒണങ്ങാഞ്ഞാല് സ്ഥലണ്ടാവൂല
അല്ലെയ് വെയ്ല്ണ്ടായാണ്ട് ഒന്ന് കാ റ്റൊണ്ട് ഉണങ്യാല് നല്ലൊരു വ പനി നല്ല വൃത്യാണല്ലോ നാല് ഊം ഒരാഴ്ചെയ്ലൊരീസ ങ്കിലും നല്ല വെയിൽ വരണം എന്ന പിന്നെ ഒരുമി ച്ചൊന്നായിട്ട് ഉണങ്ങീട്ട് ഇട്ത്ത് മടക്കിവെക്കാ ന്നാ പിന്നെ അട്ക് ഇടാനുംസ്ഥലം ഉണ്ടാവും
മറ്റേത്ങ്ങെനെ നീ
ആഹ് വാസനങ്ങണ്ട് പോവൂലല്ലോ ഈ കട്ടിയുള്ള ഡ്രസ്സ് ഒന്നും ആ അല്ലെ മെഷീനൊക്കെ ഉണ്ടെങ്കി പിന്നെ ഒണക്കി ഇട്ടാ മതി
ഉം അനെ അതൊന്നുല്ലാത്തോണ്ട്
ഉം ഉണക്കിട്ടാ പിന്നെ കൊറച്ച് കാറ്റുണ്ട് തലേ പോവുണ്ടവുല്ലോ
ഉം
പിന്നെന്താ
പിന്നെ വേറെന്താ ഹസ്ബൻഡൊക്കെ പോയോ മദ്രസേ പോയിണ്ട് ഇനി വൈകീട്ടായി കൈഞ്ഞാ
ഏഹ്
വൈകിട്ടാ വെരാ
ആ രാത്രി എട്ട് മണി ഒമ്പത് മണിയൊക്കാവും മഴ ആവുംമ്പോ രാവിലെ നല്ല ബുദ്ധിമുട്ടാ കൂ തണുപ്പല്ലേ നല്ല മഴയാവും കോട്ട്ക്ക്ട്ട് പോണം ആദിന്റന്നെ
ഉം ദൂരുള്ള ആ എന്നാ ശെ ശെരി
ഓക്കെ എന്നാ
ആഹ്